ഹലോ ഹലോ ആഹ ചേ
മോള് വന്ന് മോളെ സൗണ്ട് കേക്കലും തുടങ്ങീല്ലേ ആ ഇങ്ങനെ ആവുമ്പോ അമ്മ ക്ക് ഭയങ്കര വിഷമായിരിക്കും കാരണം ഇങ്ങനത്തെ ആള് കുട്ടിയാലു പോയാലേ
പക്ഷെ എന്താറിയോ ഓൾക്ക് ഒരു പ്രശ്നോ ഇല്ല ഞാൻ കുറച് സങ്കടപ്പെട്ടിന്നല്ല അത് ഓൾക്ക് നല്ല ഇഷ് ട്ടാണ് നാളേം പോണം എന്നൊക്കെന്നെ പറയുന്നേ
ആ അല്ല പൊയിക്കോട്ടെ കാരണം എന്ത്‌ വെച്ചാല്
പിന്നെപ്പോ അംഗനവാടിയിലാകുമ്പോളേ ആ അതെ അവിടെ ഒന്ന് അവിടെ ഒന്ന് അടങ്ങി നിക്കും അല്ലെങ്കൽ എ
ആ
പ്രശ്യാണ് അതിൽ ഇതില് നടക്ക പിന്നെ ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കും ഇപ്പൊ ഇന്നിപ്പതിന് മുട്ട ബിയാണിയേനീന്നു പറഞ്ഞു അഗനവാടിയിൽ അപ്പൊ അതൊക്കെ കുട്ട്യാള് കൊട് ചോറ് ഉച്ച കഴിച്ചിട്ട് വന്നാലും പിന്നെ ഒരു അ ആ അതെ പിന്നെ വൈകുന്നേരത്തിനു ഉപ്പ്മാവ്ണ്ട് ആ അങ്ങനെ ഏതാലും ഇഷ്ടപ്പെട്ടുക്ക്ണ് ഇന്ന് ഇപ്പൊ നാളെയും പോവാൻ റെഡി ആയിട്ട് നിക്കാണ്
ഓ പിന്നെ നല്ല മെനു ആണ് കുട്ടികൾക്കെ ഭയങ്കര എന്താ പറ
പോഷകാഹാരങ്ങളൊക്കെ പക്ഷെ ഇന്നും നീ ഫസ്റ്ററ്റ് ദിവസയിട്ടാണോ അറിയില്ല ഒറങ്ങിയിട്ടില്ല ആ നമ്മളടുത്ത് തന്നെ ഒറങ്ങി സന്തോഷം. പക്ഷെ എന്റെ വെല്ല്യ മോളതായപ്പോ ഇങ്ങനെയല്ലേനി? ഞാനും കൂടി കരയലായിനു ഒരുമിച്ച് കാരണം വന്നാലും ഒക്കെ ഒരു പിന്നെ അതുപോലെ രാത്രി പേടിച്ച് കരയും. അങ്ങനത്തെ പ്രശ്നൊക്കെ ഉണ്ടായിനു ഓക്ക്. ഇവക്കതൊന്നും ഇല്ല. ഇവളിപ്പം
എന്തേ ഇപ്പൊ
അ ഒക്കെ അങ്ങനൊക്കെയാ പിന്നെ ടീച്ചേഴ്സും കുറച്ച് സ്ട്രിക്റ്റ് ആണ് കുട്ടികളോട് ഇപ്പ ഈ പറഞ്ഞ ടീച്ചറും സ്ട്രിക് ഇതൊക്ക തന്നെയാണ് ശെന്താവോ? ഇവക്ക് പ്രശ്നം ഇല്ല. അപ്പൊ ഞാൻ ഓക്കെയായി. ഞാൻ ഈ ഫാൻസിമാലേം വളേം നോ അവക്ക് അങ്ങനെ ഇട്ട് കൊടുക്കയില്ല അപ്പൊ ഞാൻ പോവുമ്പോ സ്വർണ്ണൊക്കെ ഊരിവെച്ച് ഏതു പിന്നൊന്നുടാതെ പറഞ്ഞേക്കണ്ട കരുതി എല്ലാ കുട്ടികളെതും കാണുമ്പോൾ ചിലപ്പോ ഒരു പൂതിണ്ടാവല്ലോ അത് വിചാരിച്ച് ഞാന് രണ്ട് ചെറിയൊരു ക്രിസ്റ്റലിൻ്റെ മാലല്ലേ? ചെറുതായിരിക്കും മുത്ത്.
ആ ആ ആ ആ ആ ഹലോ ഹലോ പോയോ അ എടക്ക് ഇങ്ങനെ മുറിഞ്ഞു പോണുണ്ട്ട്ടോ ങ്ങള് നല്ല റേഞ്ചി ഉള്ളടത്തേക്ക് നിക്ക്. കെങ്ങ് ഇക്ക് റേഞ്ച് തീരേല്ല.
അതോണ്ടായിരിക്കും. പിന്നെ തടി തടി തോന്നിക്ക് ക്ണ വളേല്ലേ അതായത് കട്ട് ട്ടീളള വള അതും വാങ്ങിന്. അയെനിക്കു പക്ഷെ ഇട്ടൊര് അത്ട്ടിട്ട് ഒരു മാതിരി . കാരണം അങ്ങനെടാതെ ചെലയിട്ടേ എന്നാലും പിന്നെ ഓൾക്ക് വേറെ കുട്ടികൾക്ക് കണ്ടിട്ടൊരു അ എടങ്ങറ് വേണ്ടാന്ന് കരുതി ഇട്ടുകൊടുത്തു. പക്ഷെ അവിടുന്ന് അവിടുന്ന് ടീച്ചർ എടുത്ത് എന്താ ടീച്ചറോട് പറഞ്ഞു കടന്നപ്പം എനിക്ക് വളയും മാലയൊക്കെ കുട് പിന്നെ എന്റേന്ന് വള രണ്ടും ഊരി വെച്ച് പോരാനേരത്ത് ടീച്ചർ എനിക്കെടുത് അതുകൊണ്ട് എനിക്ക് കൊഴപ്പല്ല ഇനി ഓൾക് പ്രശ്നല്ലല്ലോ. ഇട്ട് കൊടുക്കണ്ട ഇടാ അതന്നെയാണ് ഒന്നൂടി ഭംഗി പക്ഷേ ഇട്ടിട്ട് ഒരു ഒരുമായിരി കോലം തോന്നും, ഫാൻസിയൊക്കെ ഇട്ടിട് ആ തെ
മക്കക്ക് കംഫർട്ട് ള്ളത് വ് നമ്മള് ഇട്ട് കൊടുക്കണത് ആ നമ്മള് ഇട്ട് കൊടുക്കണ തന്നൊയിരി ക്കും മക്കക്ക് കൂടുതല് കംഫർട്ട് പ്പ ഞമ്മളൊരു ഉടുപ്പ് പൊ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഉടുപ്പ് ഇട്ട് കൊടുത്ത് ച്
ആ പിന്നെ അവര്ക്ക് അതന്നെ ആയിരിക്കും.
അതന്നെയിരിക്കും ഇഷ്ടം, പിന്നെ ചെല മക്കളൊക്കെ ഇടുന്ന കാണുമ്പം തന്നെ ആ മോള ന്നെ ഒരു മൻ നീല ഉടുപ്പിട്ട് കണ്ടിരുന്നു, അപ്പ അങ്ങനത്തെ ഒരു കുട്ടി അതല്ല അപ്പ ഇടാത്തൊരു കുട്ടി പെട്ടെന്ന് ഇട് ത്ങ്ങനെ കാണുമ്പ നമുക്ക്ന്നെന്തോ മോള് നല്ലൊരു മോഡസ്റ്റ് വെയർ ഓളെ ഇപ്പ അങ്ങനത്താണല്ലോ ഓള് ധരിക്കല്, അപ്പോ അതിക്കിങ്ങനെ ഇത് കണ്ടപ്പോ ആഹ് പക്ഷേ ഇതൊരു ഇത് ഇങ്ങട് കണ്ടപ്പോ എന്തോരു നാടൻ പെൺകുട്ടി ഒരു നാടൻ എന്ന് പറയാൻ പറ്റില്ല. അതിനെ ക്കാളും എന്തോ പോ ഒരു എനിക്ക് എന്തോ ഒരു ഫീലായിരുന്നു. കാരണം അത്രയും നല്ലൊരു കുട് ട്ടി മോള്.
ഹും ഹു ഹു ഹ.
അങ്ങനെ ക്ഷേ അ ഞങ്ങളല്ലെങ്കി തന്നെ അവ അവളെ കൊടിച്ചിപാറുന്നാ വിളിക്കല്.
ആഹ് പാവാണ് പ ചെല നേരത്തൊക്കെ, പിന്നെ മീഷോന്ന് ഞാന് മ് ഈ കോംബോ ഓഫർ എല്ല ഉണ്ടാവല്ലോ മൂന്ന് ട്രൗസറും കുപ്പായായിട്ട് അങ്ങനെല്ലൊരു സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ആവുമ്പോ അവര്ക്ക് മൂത്രഴി ക്കനതിനോക്കെ ആയി. ക്കാനൊക്ക സുഖല്ലേ? അതും ഇതിട്ട് കൊടുക്കണം. ആഹ്. അല്ലാത്തതൊക്കെ പ്പ ഈ പറഞ്ഞപോലെ ജീ സിന്റെ മിഡിയോ ജീൻസിന്റെ നിക്കർ അങ്ങനത്തെതൊക്കെല്ല വര തെ പിന്നെ നല്ല നല്ലതൊന്നഓല്ക്ക് പ്പ അംഗനവാടികിട്ടോടുത്ത നമുക്ക് വേറെവിടെ ക്കും പോക്പോ ട്ട് കൊടുക്കാനുണ്ടാല്ല വെറതെ അങ്ങട്‌ സ്റ്റേട ന്ന് പോകും. അത അതുപോലെ രണ്ടുടു രണ്ടുടു പൂ വാങ്ങിന കോമ്പോലെ ആ
ആ ഉം ഉം ഏതായാലും സൂഡിയോ ആ സൂഡിയോ ഓപ്പൺ ആക്കണ്ടല്ലോ അരി കൂടെ അപ്പൊ അവിടെ ഒന്ന് പോയി നോക്കൂ പൈസ ഉണ്ടല്ലോ
ആ അതെ അതെ നാള പറഞ്ഞി കുട്ടിക്ക് എന്തു വാങ്ങി തരാന്നൊക്കെ നമുക്ക് പോയി നോക്കണം
നീ വന്നി ഈ പറഞ്ഞ ഞാൻ ഓർക്കണ്ട് എനിക്ക എന്തായാലും ബാക്ക്ക്കിങ്ങിന് കൊറച്ച് സാധനമായി എല്ലാതും കൊണ്ട് തോന്ന എനിക്ക് ഭയങ്കര ഫീ ഭയങ്കര സന്തോഷം ആവണ്ടേ കാരണം എന്താ വെച്ചാൽ എന്താ പറയ ഞാൻ ബ്ലോ ഇന്നലെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയിരുന്നേ
ആഹ ആഹ അപ്പൊ
ആ അപ്പൊ അപ്പൊ ഒരു ആ ഒരു സെക്ഷൻ മൊ മൊത്തം ഡ്രസ്സ് വെച്ചിട്ടുണ്ട് പക്ഷെ ഡെമ്മീസ് ഒന്നും ഡ്രസ് ഇട്ടിട്ടില്ല ആ അപ്പ നമുക്ക് നമുക്ക് എന്താ ഭയങ്കര അങ്ങനെയല്ല പക്ഷെ നമുക്ക് അങ്ങനെയല്ല നമ്മുടെ നാട്ടില് സുഡിയോ നമ്മളിപ്പോ നമ്മളിപ്പോ അത്യാവശ്യം ടൗണില് അല്ലെങ്കിൽ മാളില അവിടെയാണല്ല സ്റ്റുഡിയോ ഉള്ളത് കാലിക്കറ്റ് അങ്ങനെ മലപ്പുറം അപ്പ നമ്മുക്ക് ഇത് കണ്ടപ്പോ നമ്മുക്ക് നമ്മുടെ നാ ഓ അങ്ങനെ ഒരു ഭാവന്നില്ല ഒരു ഫീലായി ആഹ അപ്പം ഈ ഇന്നലെയൊക്കെ ഫുൾ വീഡിയോസിൽ കണ്ടപ്പോൾ ഫുൾ ഡ്രസ്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പ എനിക്ക് ഭയങ്കര സന്തോഷം കൊറ എടു ഇത്താലുംന്നല്ലനി ഇക്കൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് ജൂലൈൽ ആള് ചെല ഷർട്ട ഒക്കെകോടുത്ത ചീത്തപറ പറയും കാരണം പൈസ വെർതെ ക
ആ ജൂലൈൽ ഈ ഷർട്ട് എടുക്കാൻ പോ പോണ്ട എന്നെ ഓർമ്മിപ്പിചോ ആഗസ്റ്റ
ആഗസ്റ്റലെ ഹലോ റേഞ്ചുള്ള ഹലോ ഹലോ ഹലോ ആഹ് എങ്ങനെ
എന്തായാലും ഷർട്ട് എടുക്കാൻ പോണ്ടെങ്കി എന്നെ വിളിക്ക് എനിക്ക് ആഗസ്റ്റില് ഒരു ഷർട്ടിന്റെ ആവശ്യണ്ട്
അതെന്താ വെഡ്ഡിങ്ങ്ആൻവേഴ്‌സറിയാ
ബർത്ഡേയ് ഇക്കാന്റെ
ആഹ് ഒക്കെ ഒരു ഒരുമിച്ചന്നെല്ലേ
ആ മെയില് ആനിവേഴ് ഴ്സറി ആഗസ്റ്റില് ബർത്ത്ഡേ സെപ്റ്റംബറിൽ പിന്നെ എന്റെ ബർത്ത്ഡേ ആണ് അതിന് പിന്നെ എനിക്ക് ഗിഫ്റ്റ് വേണ്ട എന്ന് ആദ്യ പറയാറുണ്ട്
ആഹ അത് കിട്ടാറുമുണ്ട് അയ്ശരിയാ
സെപ്റ്റംബറില് മോളതാണ് സെപ്റ്റബ സെപ്റ്റംബറിൽ എന്റെത് ഓ ഒക്ടോബറിൽ മോളത് കൊറച്ചേരായി അവിടെയ് ഇവിടെ നെറ്റ് ഫുൾ ആണ് അവിടെ ത്തെ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും ആ അത് മോളിൽ
ആ ഞാൻ സ്ക്രീൻഷോട്ട് ഇട്ടരാ
എന്താണ്
ഞമ്മുക്ക് സുഡിയോയിൽ ഒരീസം
ആഹ പോണം ഇൻഷാ അള്ളാ അത്പ്പിനി എന്നാന്ന് അറിയാത്തത്
ആഹ്
ഇനിപ്പോ നാളെ ഞാൻ പറഞ്ഞല്ലോ ഇനിക്ക് ഒരു ഇന്റെ വീട്ട ഇട്ട് പോണ്ടതുണ്ട് അപ്പൊ അത്പ്പനി എന്തചെയ്യാന്ന് അറിയൂ ൻമോളെ അങ്കനവാടിൽ ആക്കീട്ട് പ്വാണ് കൈയ്യൂല്ല ഒ ടിം കൊണ്ട് പോവാനാണെ
അല്ല നമ്മള് പോഹുന്നില്ല ഞാൻ വെറുതെ ചോയ്ച്ചതാ
അതല്ല ഞാൻ പറഞ്ഞതെ നാളെ ഇവിടെ എന്റെ ഉമ്മ ഹജ്ജ് കഴിഞ് വരുണ്ട്ന്ന് പറഞ്ഞ് ണിലെ അവിട്ക്ക് പോണ കാര്യ പറണത്
ആ അവിടക്ക് ആ നാളെയാണാ വരുന്നേ
ആഹ് നാളെയാണ് അപ്പൊ എന്നോട് അതെ സന്തോഷുള്ള കാര്യാണെ ഞാൻ പോയർപോർട്ട്
അപ്പം മോളെ ഉം ആ അപ്പം ചെറിയ മോളെയും കൊണ്ട് ചെറിയ മോളെയും കൊണ്ട് പോണം
ഈ ഫസ്റ്റില് രണ്ടാമത്തെ ദിവസല്ലെ അങ്ങനവാടി ടീച്ചറാനെ കുറച്ച് റൂഡാണ് ഇപ്പം ആൾക്ക് വിളിച്ചൂന്ന്പറഞ്നോ ക്കണ്ട്യരും
അതിനെന്തിന അംഗനവാടിയല്ലേ ഓ അങ്ങനെയൊന്നുഇല്ല അങ്ങനെയൊന്നും പ്രശ്നല്ല
പറഞ്ഞയച്ട്ടില്ലാ എന്ന രീതീല്
അഹ്പ്പം ഇത് കാര്യം പറയണം കാര്യം പറയണം.
സൊറിട്ടോ കു ടുത്തിട്ട് പറയാന്ന് പറിയല്ലൊ അതുപോലെ പറിം
ഓ അയ്യ് ശരി
ആഹ് അപ്പൊ നമുക്കും തന്നെരു ഒര് ടെൻഷനല്ലേ എത ന്ത എന്താന്നല്ല രീതിയില് പിന്നെ ഞാൻ അന്നോട് ഇന്നാള് പറ്യാൻ വിചാർച്ചിനി ഞാൻ ഇന്നാള് പോഡ്രസ്സ് എടുത്ത് ത്തട്ട് പോരേനീട്ടോ അന്ന് രാത്രി ആ പെരുന്നാളിന്റെ ഡ്രസ്സ് സ് കുട്ടികൾക്കൊക്കെ എടുത്തിട്ട് പോരുമ്പോ രാത്രി പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പൊ അരി ആ അവിടെ അങ്ങാ ടൗണില് അങ്ങാടിയില് ഒരു എനിക്കറില തെരുവ് നായ്ക്കളാണ് ഒരു പത്തെണ്ണെങ്കിലും ഉണ്ടാവും ഞാൻ അന്തം വിട്ടുപോയി അയിന്റെ എട ക്ല് ആരെങ്കിലുപ്പ ആ രാത്രിക്കെ ചെ ഇപ്പൊ നടക്കുന്ന ആരെങ്കിലോ ഒക്കെ ഉണ്ടെങ്കിൽ കടി ച്ച് കീറും അത്രയിണ്ട് യാ. അയ്യോ അങ്ങനെയല്ല നമ്മളങ്ങ് പറയണേ കേൾക്കാറ്ണ്ട് വാർത്തയില് കാണാറ്ണ്ട് തെരുവ് നായ്ക്കൾ, തെരുവ് നായ്ക്കൾന്ന്. അത്ര എണ്ണം കൂട്ടായിട്ട് പോണത് ഞാ ആദ്യായിട്ട് കാണാ, അപ്പൊ ഞാൻ വിചാരിച്ചു ചെറിയ മ മക്കളൊക്കെ കടിചുന്നു പറഞ്ഞണ്ടൊക്കെ ഓരോന്ന് ഇങ്ങനെ കേക്കാറുണ്ടല്ലോ ഇതുപോലെ കൂ ട്ടായിട്ട്ണ്ടണ്ട് വന്നിട്ട് കടിച്ചാല് ഒന്നും ചെയ്യാനും കഴിയുല്ലല്ലോ.
അതൊക്കെ ഭയങ്കര റിസ്ക് പോ സമയത്ത്.
ആഹ് രാവിലെ ആ സമയങ്ങളിലൊക്കെ ഭയങ്കര പേടിയാണ് ആ സമയൊക്കേണ് ഇണ്ടാവാറ്
പിന്നെ ങ്ങൾ നല്ലോം ശ്രദ്ധിക്ക ലക്ഷണം
അ അതെ അതെ പേടിയെന്നേണേ
ഈ സമയത്തല്ല ആ സമയത്തല്ല ചില സമയത്ത് ടോർച്ചൊക്കെ കൊണ്ടുപോകാറുണ്ടോ
ഇല്ല അവര് പിന്നെ രാവിലെ എതിനാണ് ഓട്ടോക്കാണ് പോവാറ് എന്നാ ശരിട്ടാ നാൻ പിന്നെ വിളിക്ക
ഓ അത് ശെരി അപ്പൊ പിന്നെ വല്ലോ ഓക്കെ ശരി